ഓ
ഹലോ ഹലോ ഹലോ
കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് എന്താണ് വിശേഷം
ഹലോ ആ പറയൂ
പിന്നെന്താ വിശേഷം
നല്ല വിശേഷം
കുട്ടിയുള്ടെ ഒച്ച കേക്ക്ണ്ടല്ലോ അതെ ആ
ഓൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്
അതെ നല്ല
ഏ
എന്താ ക്ലിയർ ഇല്ലല്ലോ
ഹലോ അതെ
ഉം
ഏഹ്
പ്പ റെസ്റ്റ്
ആഹ് പറയൂ പറയൂ
ആഹ് ആഹ്
ഇല്ലില്ല മാറില്ല
ആഹ് മിനിഞാന്ന് മഴ പെയ്തു
ആണല്ലേ ഇവിടെ ഇന്നലെ ചെറുതായിട്ട് പെയ്ത്
ഇന്നാ ഉം പിന്നെന്താണ് വീട്ടില് വിശേഷ ഒക്കെ
എന്താ ആഹ് സുഖയിരിക്കുന്നു
ആഹ് കുട്ടികളൊക്കെ ഇല്ലേ ആഹ് ആഹ് എത്രയാൾക്ക്
ആൾക്ക്പ്പോ എട്ട് വയസ്സ്
ആഹ് ആഹ് ആഹ് ആൺകുട്ടിയാ
ആഹ് ആൺകുട്ടി
ആഹ് ആഹ് ഹ് വേക്കെഷണല്ലാലിപ്പോ
ആഹ് വെക്കേഷൻ
ഉം മദ്രസ രാവിലെന്നെ അയിരിക്കുവാലോ അല്ലെ
ആഹ് രാവിലെ കഴിയും രാവിലെ ഏഴരക്
ആഹ് ആഹ് ഇവിടെ ഏഴരക്ക് കഴിയോ
അല്ല ഏഴരക്ക് സൊ തുടങ്ങും
ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ഏഴ് മണിക്ക് തുടങ്ങും
ഓഹ് ഇവിടെ ഏഴരക്ക് തുടങ്ങിട്ട് ഒമ്പത് മണി വരെ
ആഹ് ഇവിടെ പത്ത് മണിവരെ
ഉം
ബാങ്കൈ
ആ ബാങ്കിന് ടൈമായി
എത്ര ഫാഷൻ ഡിസൈ അവടെ എത്രണ്ട്
ആഹ് രാവിലെ പത്ത് മണിക്ക് തൊടങ്ങും നാല് മൂന്നര വരെണ്ട്
ആ പഠിക്കാണോ
പഠിക്ക
ഉം നമ്മക്ക് സ്വന്തായിട്ടേലും വർക്കെയ്യാലോ